ഹലോ
ഹലൊ
ഹലൊ ആഹ് കേൾക്കുന്നുണ്ടോ? കേൾക്ക്ന്ന് ണ്ട്. എന്താണ് വിശേഷം? നല്ല വിശേ ഫുഡ്ഡൊക്കഴിച്ചോ?
ഫുഡ്ഡെയ്ച്ചിട്ടില്ല. മഴൺ
മഴണ്ടാ? മഴന്ന്ല്ല, ഇന്നൊരൂ കൊർച്ച് കൊറവ്ണ്ട് മഴക്ക്. ഇങ്ങളവ്ടെക്കെങ്ങനെണ്ട്, മഴണ്ടോ?
ആഹ് ഇവിടാ ഇപ്പം നല്ലം ന്താ പറയാ മായ് ക്കാറ് പോലെ വന്ന് കെടക്ക്ന്ന് ണ്ട്. ഉം
മഴ തന്നേണ്പ്പോ. എന്തായാലും മഴേന്ന് പക്ഷെങ്ങനെ കൊർച്ചൊരു ഗ്യാപ്പ്ങ്ങനെ കിട് ട്ട്ന്ന് ന്നാത്രം.
ആഹ് ഇന്നലേ നല്ല വെയിലായിര്ന്നു.
നല്ല വെയിലായിര്ന്നു. ഇന്നലെ വെയിലായിരുന്നു പക്ഷെ, ഇന്നലെ പിന്നെ വൈകുന്നേരങ്ങട്ട് പിന്നെ മഴങ്ങട്ട് തൊട്ങ്ങിട്ട് രാത് ന്ന് ഫുള്ള് മഴെന്നേനു.
ഉം. ണെയ്ച്ചോ?
ഭക്ഷണേഴ്ച്ചോ? ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കണം. രണ്ട് മണി രണ്ടരൊക്കാവും കഴിക്കണെങ്കില്. മക്കളൊന്നും സ് മക്കളൊന്നുല്ലല്ലോ. അവിടെങ്ങനെ ട് ഓലൊക്കെ സ്കൂൾല് പോയോ, മക്കളൊക്കെ പോയോ? ആഹ് ആഹ് എല്ലാരും സ്കൂളിൽ പോയി. ഇനി വൈകുന്നേരം നോക്ക്യാ മതി. എത്ര ആൾക്കാര്ണ്ട്? വൈകുന്നേരം ഇക്ക് രണ്ടാ ക്കാര് ആണോ? എത്ര ക്ലാസ്സിലാ പടിക്ക്ണ്
ഒരാള് പ്ലസ് ടു ഒരാള് നയൻതില്
വല്യ കുട്ടികളാല്ലേ
ആഹ്
ആഹ് വല്യ കുട്ടികളാണ് ഇങ്ങൾക്ക് എത്ര കുട്ടികളാ? ഇൻക്ക് രണ്ടാള് എന്റേത് വല്യ ആള് ആറിലാണ് ചെറിയ ആള് ഒ രണ്ടിലും ആണ്
ആഹ് ആഹ് എന്താന്ന് ഫുഡ് ഇണ്ടാക്കിയെ?
ണ്ടാക്കി ഫുഡ് ഇന്ന് ചിക്കന്ണ്ട് ചിക്കൻ കറിയും ചോറും ആഹ് ചിക്കൻ കറീം ചോറും ഉണ്ടാക്കിയത് കഴിക്കണം മഴൊക്കാവുമ്പോ പിന്നെ നമ്മള് ഒറ്റക്കൂടി ആവുമ്പോളെ ആഹ് ആഹ് നമുക്കൊരു ഒരു തില്ലല്ലോ കഴിക്കാൻ ഒരു മൂഡ് വരില്ല ആരെങ്കിലൊക്കെെ ഇങ്ങനെ ഇണ്ടെങ്കിൽ രസ് സായിട്ടിങ്ങനെ കഴിക്കും ഒറ്റക്ക് ആവുമ്പോ കഴിക്കാൻ മടിയാണെ കഴിക്കാൻ മടിയാവുമ്പോ നമ്മള് കൊറെ കഴിക്കൂല്ല
ഇല്ല
മഴ ആവുമ്പോ നമ്മക്ക് എപ്പളും കിടക്കണം അല്ലെങ്കിപ്പം നമ്മടെ ജോലി കഴിഞ്ഞ് കിടക്കാനെ നോക്കുള്ളു ഫോണ് കണ്ട് അങ്ങനെ ഇരിക്കെ ആഹ് നല്ലുഖംണ്ടാവല്ലോ നല്ല പുറത്തിങ്ങനെ മഴ പെയ്യുമ്പോളേ ബഡിലിങ്ങനെ ഫോണും കണ്ടിങ്ങനെ കിടക്ക എന്തേലും കൊർച്ചിങ്ങനെ നിക്കാന്നെ പിന്നെ പറയുംവേണ്ട
ആഹ് വൈകുന്നേത്തെ ചായക്കെ അടിപൊളിയായിരിക്കും മഴയും വൈകുന്നേത്തെ ചായയും
ചായക്കെന്തേ കടി വേണം ആഹ് സ്നാക്സ് എന്തെങ്കിലും ഇണ്ട് എന്തെങ്കിലും ക്കെ വേണം എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊ അല്ലെങ്കിൽ ല്ലെങ്കി നല്ല എരിവുള്ള ഐറ്റംസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടേ ചൂട് ചായേക്കിങ്ങനെ അത്യാവശ്യം ഇണ്ടാക്കും പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയ നോമ്പിനൊക്കെ അത്യാവശ്യം പലാഹാരം ഇണ്ടാക്കൂട്ടോ പക്ഷെ പിന്നെ നോ മ്പ് ങ്ങട്ട് കഴിഞ്ഞ പിന്നെ ഉള്ളി വടൊക്കെ ഇങ്ങനെ എല്ലാർക്കും അങ്ങനെ നമ്മള്ങ്ങനെ വിചാരിക്കും ആഹ് ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്ക പക്ഷെ ആണ്ട് സമയമാവുമ്പോ തോന്നും അത് വേണ്ട എന്തേം ബേക്കറി വെച്ച് എന്തെങ്കിലും ഒപ്പിക്കാചാരിക്കും മനസ്സില്ങ്ങനെണ്ടാവും ഇന്ന് ഇപ്പം എന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം വൈന്നേരം പക്ഷെ പിന്നെങ്ങനെ മടിങ്ങനെ ബേക്ക്ക്ക് വൽച്ചും ചെയ്യണ്ട ചെയണ്ട എന്ന ഇഞ്ഞിവേണ്ട ന്ന ഞ്ഞി അപ്പൊ ഞ്ഞിപ്പള്ളത് വ വെച്ച് എന്തെങ്കിലും ഒ പ്പിക്കാ വിചാരിച്ചങ്ങനെ നിക്കും ചെലപ്പം ഉണ്ടാക്കും ചെയ്യും അത് ഓരോ തോന്നലാണ് ഓരോ ഓരോ സമയത്ത്ങ്ങനെ ചെലപ്പോ രാത്രി ഉം ആഹ് പിന്നെ നമ്മള് ഉണ്ടാക്കിയാപ്പതിന് ഒക്കുല്ലല്ലോ
അതന്നെ
നമ്മള് കുത്തര്ന്ന്ണ്ടാക്കാണ്പ്പം ഏറ്റവും നല്ലതല്ലേ എന്തായാലും മക്കൾക്ക് ഇഷ്ട്ടാണ് ആണോ ആഹ് എവിടെ പഴം കൊണ്ടുവരും കാരണം മോക്ക് പഴം വേണം എന്തെങ്കിലൊക്കെ ആയിട്ട്
ആഹ്
യേഹു ഓൽ ചോറൊന്നും കഴിക്കൂല വന്നാല് ഇങ്ങൻത്തെ എന്തെ ഐറ്റം കഴിക്കള്ളു പഴം, ബ്രെഡോക്കെ അപ്പം അതൊക്കെ അപ്പ അത് എന്ത് കൂട്ടി കഴിക്കും എന്തേ ഇണ്ടാക്കിയ ഇഷ്ടു ആണ്.
ആം
വല്യാക്ക് അങ്ങനെ ഏ മധുരത്ര ഇഷ്ടല്ല ഓൻ
ആഹ്
അങ്ങനെ അങ്ങനക്കെയാണ് അപ്പൊ ഇണ്ടാക്കുമ്പം ആകെ രണ്ടാൾക്കാരല്ലേ ഉള്ളു. അപ്പൊ ഉള്ളി വടക്കെ ഇണ്ടാക്കാന് ഇപ്പോ ഒരാക്ക് ആ അതാ ഏ ഞമ്മുക്കിഷ്ട അതാണ് പക്ഷേ ഏ ഇവിടെ ചെറിയ ആൾക്ക് ഇഷ്ടല്ല. ഏ ഓൾക്ക് പഴംപൊരിയോ അങ്ങൻത്തെക്കെ എന്തെങ്കി പറ്റുള്ളു. അപ്പ അങ്ങനെ അത് ഇണ്ടാക്കും. ഇണ്ടാക്കിയ നമ്മക്ക് വിശ്വസിച്ച് എത്രയും കഴിക്കാ.
ആഹ്
നമ്മടെ വീട്ടില് ഉണ്ടാക്ക്ണതല്ലേ. ആ എർച്ചി പത്തിരി അങ്ങൻത്തെ ഐറ്റംസ് ആണോ? ഇവടിം ഞങ്ങള് അങ്ങ ഇണ്ടാക്കും പക്ഷേ എപ്പളേങ്കിലും ഇണ്ടാക്കുള്ളൂ ഇണ്ടാക്കി കൊണ്ടര്ണേ ഇഷ്ട ഞ്ഞിപ്പം സമൂസ് സ കട്ലൈറ്റ് അങ്ങനത്തെ ക്കെ ഇണ്ടാക്കിയാലും കുട്ടികൾക്ക് ഇഷ്ടാണ്. പിന്നെ ചെൽപ്പം ഇണ്ടാക്കും ചെൽപ്പം ഇണ്ടാക്കുല അയിന് എള്പ്പം നോ ക്കെ ചെൽപ്പം വാങ്ങും ചെയ്യുംട്ട അങ്ങാടിന്നൊക്കെ പക്ഷെ ഈ വാങ്ങ്ണ നമ്മക്കുല്ലേ നല്ലൊന്ന് ഇവടെ അങ്ങനെ തന്നെ എല്ലാർക്കും ചോറ്ന്നും പ റ്റൂല ഏ ചോറ് കയിക്കല്ലേ?
ആഹേ ചോറ് കഴിക്കൂല എന്തെങ്കിലും നാസ്ത അങ്ങൻത്തെ വാണ്ട്യേ.
ആ കടികള്ല്ലേ ചായന്റെ എന്തേ തോ ചെ ചപ്പാത്തിയോ ദോശേ അങ്ങൻത്തെ എന്തെങ്കില കഴിക്കല്?
ആ അങ്ങൻത്തൊക്കെ കഴിക്ക.
ഏഹ് ഇവിടെ രാത്രി ചോറും ആഹ് അഹ് ചോറങ്ങനെ അങ്ങനെ കഴിക്കാത്ത ശീലായ പിന്നെ അങ്ങനെ അങ്ങനെ ഒന്ന് നിക്കും ചെയ്യും പക്ഷെ ചെലോർക്ക് ചോറേ അഹന്നൊര് എന്തായാലും ചോറ് വാണന്നുള്ള ആൾക്കാരുണ്ടാവും ചെല ആൾക്കാർക്ക് ഇനി ഇപ്പം എന്ത് കഴിച്ചാലും ആ ചോറ്ന്നെങ്കിലാണ് വയറ് പർഞ്ഞ ആൾക്കാരും ഇണ്ടാവും. ചേലോല് അങ്ങൻത്തെ ചോറ് വാണ്ടല്ലേ?
ഉം ഉം ഇവിടെ ന്നാ പത്തിരി, ദോശ അങ്ങൻത്തെ എന്തെങ്കിലും
ആണോ?
ഉ
അയിക്കന്താ കറിക്കെന്താ ഇണ്ടാക്കല് കറികളൊക്കെന്ത ഇണ്ടാക്കല് ചിക്കൻ കറി അല്ലേ ആഹ് അതന്നെ. അതേ യെല്ലോർക്കും പറ്റൊള്ളൂ. അല്ലാതെ ഈ ചെറുപയറ് അങ്ങൻത്തെ ഐറ്റംസ് ഒന്നു ആർക്കും. ഈഹ് അതൊന്നും അയ്തോടൊന്നും ഇഷ്ടല്ല. അതിനോടൊന്നും ആർക്കും ഇഷ്ടല്ല. അതൊക്കെ ന്ന് അതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ്. പക്ഷെ കുട്ട്യേക്ക് പർഞ്ഞാ മൻസിലാവൂല. തെന്നെ. ഇവടിം അങ്ങനെന്നെ ഞാൻ ണ്ടാക്കുമ്പം ഇൻക് അങ്ങൻത്തൊക്കെ ഭയങ്കര ഇഷ്ടാ. ക അങ്ങൻത്തെ ഐറ്റംസ് സൊക്കെ ഞാൻ ഞാൻ നല്ലോം കഴിക്കും. പക്ഷെ മക്കളും കഴിക്കൂല ഹസ്ബൻഡും കഴിക്കൂലാ. അപ്പ മ്മക്ക് ഇണ്ടാക്കാൻ പിന്നെ മടിയു ആണ്. ഒരാക്കു മാത്രം ഉണ്ടാക്കാൻ നമക്ക് ഏഹ് അപ്പോ നമ്മളും ഇണ്ടാക്കൂലാ. ഇബടെ പച്ചക്കറിൻ്റെ കറ്യൊക്കെ ഭയങ്കര മട്യാ. ഇബടെ ക്കെ അങ്ങനെതന്നെ. ഇബടെ പച്ചക്കറി വെച്ചാ അങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ നിക്കും.
ആഹ്.
മീനോ ചിക്കനോ ഒക്കെ ആണെങ്കി നല്ല ഇഷ്ടാ. അത്പ്പഞ് രാവിലേം ഉച്ചക്കും മൂന്നേരം മീനും ചിക്കനും ആണെങ്കിലും വല്യ പ്രശ് നണ്ടാവൂല്ല പച്ചക്കായിന്റെ കറി, വടെ ചിക്കന്നെ മീനെക്കാട്ടിലും ഇഷ്‌ടം. ചിക്കനനെ. ചെല മീൻന് നമ്മക്കൊര് ഇഷ്ടണ്ടാവൂല. ചെല മീനുകളോട്
ആഹ് ആഹ്.
ഇപ്പത്തെ മക്കക്കൊക്ക ചിക്കന് കിട്ടിയാ മതില്ലേ ചിക്കൻന്റെ ഏത് ഐറ്റം സ് കൊടുത്താലും മക്കൾ കണ്ണും പൂട്ടി തിന്നും. അ ത്രസ്റ്റാണ്. എ അതെന്താ ചോയ്ക്കൂടി വാണ്ടാ. അയ് ഇഞ് പൊറത്തറങ്ങിയാലും അങ്ങനെന്നെ ചിക്കന്റെ ഇതെല്ലെ നമുക്ക് വേണ്ടു. ഷവർ, ഷവർമ ഷവായ അൽഫാമായിട്ട് ഇപ്പത്തെ കുട്ട്യേകൊക്കെ അതന്നെ. ഇപ്പയ്ന്റെ അസുഖങ്ങളും അതും അതും കാണാണ്ട് ഇപ്പത്തീ ഭക്ഷണ ത്തിൻ്റെ ത് നല്ലോം നമ്മളെ ശരീരത്തില് കാണിക്ക്ണ്ടല്ലോ. ആഹ് ആഹ്. എന്തോര് അസുഖങ്ങളാ പെട്ടെന്ന് വര്നത് മക്കക്ക്. തീരെ പ്രതിരോധെല്ലല്ലോ. ഈ പ ച്ചക്കറി തിന്നുമ്പളേ അങ്ങൻത്തെത് കിട്ടൊള്ളൂ. കാര്ണം ചിക്കനൊന്നും കി ട്ടാല്ല ശരീരത്ത്ക്കൊന്നും കിട്ടാൻല്ല. ന്നെ ചിക്കൻമെന്നൊന്നും കിട്ടൂലല്ലോ. എന്നാലും അവർക്കതല്ലേ വാ ണ്ടൂ. അതെ ഇഷ്ടൊള്ളൂ. അല്ലെങ്കി ചോറ് മക്കക്ക് വാണ്ട. ചോറ് വാണ്ടാ, ചായ വാണ്ടാ, പട്ടി അഹ് വാണ്ടാ അഹ് വാണ്ടത്. ആഹ് ഇന്ന് ഇതാ ഇന്നാ വാണ്ട. പച്ചക്കറിയാണേ തീരേ വാണ്ട.
ഉംഉം തീരെ പറ്റൂല്ല. പിന്നെ കയ് ക്കും എപ്പള് ന്നറിയോ സാമ്പാർ ഒരു സദ്യ പോലെ ഒക്കെ ആക്കിയാല് അത് ഭയങ്കര ഇഷ്ടാ.
ആഹ് അതിക്കെല്ലാതു വാണാണും.
ആഹ് അത് ഭയങ്കര ഇഷ്ടാ.
അതിക്ക് സാമ്പാറും അവിയലും കിച്ചടി പച്ചടി എല്ലാ ഐറ്റംസും ഇണ്ടാക്കാണെ കൊഴപ്പല്ല.
ആഹ് അതും കൂ ട്ടീറ്റോല് നല്ല
ട്ടീറ്റൊല് നല്ലണം ഫുഡഴിക്കും. അയ്ന് പ്പം നമക്ക് എന്നും ഈ പറഞ്ഞതെല്ലാ കറികളും ഇണ്ടാക്കാൻ നമ്മക്ക് കയ്യൂല്ലല്ലോ. കയ്യൂല്ല. അയ്ന് പ്പം എന്താ എഹ് സമയത്തെ മെൻക്കെടുടെണ്ടെ അയ്നൊക്കെ ഇണ്ടാക്കി ഇട്ക്കണെങ്കി അത്രയും കറികളൊക്കെ. കൊറെ ആഹ് പിന്നെ അത്വര ഇപ്പ നമ്മക്ക് ഒറ്റക്ക് കഴിയൂല്ല. മൂന്നാല് ആൾക്കാരൊക്കെ ണ്ടേ പെ പെട്ടന്ന് കഴിയും ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമ്മക്ക് ഇതന്നെ പമക്ക് പെമക്ക് മതിൽ കഴിക്കാനും പക്ഷെ മക്കൾക്ക് വേണ്ട അത് ഇപ്പത്തെ ഒരു മക്കക്കും ഒക്കെ ഫാസ്റ്റ് ഫുഡ് ഈ ഫാസ്റ്റ് ഫുഡ് എന്തോ ഉണ്ടോ മക്കളെ വിചാരം എന്തോ വലിയ സംഭവ പൊർ ത്തർങ്ങിയ മക്കക്ക് ദാഹിക്ക ക്ഷീണം വരാ
ആഹ്
ആഹ് വീട്ട്ന്ന് വെള്ളം കുടിച്ചാണ് പോയാലും അങ്ങാടിക്ക് എത്തിയാ ദാഹിക്ക്ണ്ട് ദാഹിക്ക്ണ്ട് ക്ഷീണം പിട്ച്ച്ക്ണ് ക്ഷീണം പിടിച്ച ഏഹ് അപ്പൊ ദാ വള്ളം വാണം എന്നാലോ ആ സാധാവെള്ളം വേണ്ട കളർ വള്ളങ്ങള് സാ ന്ന വെള്ളം ഓൽക്ക് വേണ്ട സാധാ കുപ്പി വെള്ളം വാങ്ങി കൊട്ത്താല് ഇത് വേണ്ട ഇത് വേണ്ട കളറുകൾ ഇങ്ങനെ കളർ വെള്ളങ്ങള് കണ്ട ദാഹം മാറുന്ന ഞാൻ പറിയ ഇവലോട്
ഏഹ്
അല്ലെങ്കി ജൂസ് ഇവിടെങ്ങനെ അവിൽ മിൽക്ക് ജൂസ് അതൊക്കെ ഉണ്ടെങ്കിലിൽ ഓൽക്ക് എറങ്ങുള്ളൂ നി വീട്ട്ന്ന് ഭക്ഷണം കഴിച്ചു വന്നാലും അണ്ട് അങ്ങാടീക്ക് എത്തിയ എന്തെങ്കിലും വാങ്ങാതെ വീട്ട്ക്കങ് കയറൂല
കയറൂല
മക്കള് അങ്ങനെ ആയി പോയി എല്ലാ മക്കളും അങ്ങനെയാണ്പ്പ നമ്മൾത്ന്ന എല്ലാ മക്കളും പൊതുവേപ്പ രീതി ഇപ്പ അങ്ങനെയാണ് കണ്ട് വര്ന്നത് നമ്മള് നമ്മൾതീല്പ്പോ എന്താപ്പൊ ചെയ്യുന്നത് എല്ലാ മക്കളും അതേപോലെ തന്നെ
ഫാസ്റ്റ് ഫുഡ്
പക്ഷെ ഇത് ഞാൻ ഡൈലിക്ക കഴിക്കാവൻ പറ്റൂല അതന്നെ സാധാ ചോറും കൂട്ടാനും ആർക്കും വേണ്ട
ഉം മന്തി എന്റെ മോളൊക്കെ മന്തി
മന്തി മന്തി അതന്നെ പട്‌ചോനെ ഇവടൊ ക്കെ അങ്ങനെ എന്റെ മകനൊക്കെ മന്തി ഇങ്ങനെ കിട്ടിയാ ഇനിപ്പൊ രാവിലെ ചോ ഇനിപ്പൊ രാവിൽത്തെ ചോറും ഉച്ചക്കും ഒക്കെ മന്തി തന്നെ വേറെ കടിന്റെ ആവശ്യം അത് വരുന്നേ
ന്തി
ഈ മന്തി കു ട്ടിയാക്ക് അത്രയും ഒരു ഒരു ഒരു അഡിക്ഷന ആയി മാറി
ഉം എ
കാരണം കുട്ടിയാള്പ്പോ കാരണം കുട്ടിയാക്ക് അ ഏ